കേൾക്കുന്നുണ്ടോ
ആഹ് വി ആഹ് ഇണ്ട് ഞാന് വിട്ട് പോകുമ്പോ കട്ട് ചെയ്യല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ എന്തേലും റേഞ്ചിന്റെ വിഷയം വന്നാലുവേ
ആഹ് ഇല്ല ഇല്ല ഇല്ല
ആഹ് പറഞ്ഞോ എന്താണ്ട് കഴുപ്പൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചുള്ളു കഴിച്ചിട്ടിപ്പ ഇങ്ങനെ വെറുതെ ഒന്ന്ങ്ങനെ വിളിക്കാന്ന് കരുതി വിളിച്ചതാ.
വിശേഷൊക്കെ അന്വേഷിക്ക്യ ല്ലേ
അതെയ അത് നല്ല കാര്യല്ലേ നമ്മള് എപ്പളും നമ്മള് ബന്ധങ്ങൾ നമ്മള് ഇങ്ങനെ ക്ക് എന്താ പറയ കീപ്പ് ചെയ്ത് പോവാ അല്ലെങ്കിൽ എടക്കൊക്കെ ഒന്ന് വിളി ക്ക അതൊക്കെ നല്ലൊരു കാര്യല്ലേ
ആഹ് അതെ ഇത്ത ഇത്ത വീട്ടിൽ തന്നെ ഇരിക്കുവാണോ
ആഹ് വീട്ടിൽ തന്നെ ഇരിക്കയാണ് ഞാനൊരു ബിസിനസ് ചെയ്യ്ണ്ണ്ട് പിന്നെ ആഹ് എന്താണ് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യ്ണില്ല
വരുമാനം ഉണ്ടാവുന്നുണ്ടോ ഇൻകം കിട്ടുന്നുണ്ടോ
ട്ടി കിട്ടി തുടങ്ങിയിട്ടില്ല ഞാൻ പ തുടങ്ങിയിട്ടേള്ളൂ ഞാനത് ഒരു പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ഇതാണ് വെസ്റ്റീജ് എന്ന് പറയും അതാണ്
ഉം
ആഹ് പിന്നെ എന്താ പറയാ ഉം
വലിയധികം പിടി കിട്ടിയില്ല എന്നാലും
ആഹ് ആഹ് അതെ ആഹ് ഞാൻ പറയാം പിന്നെ എന്താണ് എന്താ പറയാ എന്താ നമ്മളിപ്പോ ഈ ആൾക്കാരായിട്ട് ഇങ്ങനെ ബന്ധം എപ്പളും നമ്മളിങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമ്മ നമ്മളെ അവര് ഓർക്കും അല്ലെ
ഓർക്കു ഇത്താ നമ്മള ഓർക്കും നമ്മളു ആയിട്ട് നല്ല കൂട്ടും കാര്യങ്ങളും ഒക്കെ ആണെങ്കി എട ക്കൊന്ന് വിളിച്ച് നമ്മുടെ വിശേഷവും നമ്മുടെ ദുഖവും നമ്മുടെ സന്തോ എല്ലാം പറയുമ്പോ നമുക്ക് ഒരു മനസ്സിന് കുളിർമ ഉണ്ടാവും അവരുടേത് അറിയുമ്പോ നമു ക്കൊരു സന്തോഷം എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം പറയാൻ ഒരാള് നമുക്കിപ്പം പൈസ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും കൊണ്ടോ ഒന്നും ഒത്തിരി ഒരാളെ സഹായിക്കാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ വിഷമഖൊക്കെ ഒരു കൂടെ നിന്ന് അല്ലെ എന്തേലും ഒരു ബു ദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാകും അല്ലെ നിന്നെ പോലെയാ അല്ലെ അറിവില്ലാത്ത
ഉം ഉം പർഞ്ഞോ
അറിവില്ലാത്തരു കാര്യാണെങ്കി നമുക്ക് പറഞ്ഞു കൊടുക്കാനാണേലും ഒരു നിസാരം ന ഒരു ചക്കേടേം മാങ്ങേടേം കാര്യാണെങ്കി പോലും നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുമ്പേ അതൊരു
ഉം അതെ അതെ അതെ അതെ പിന്നെ അതെല്ലാ പിന്നെ കൂടെ നിക്കാന്ന്ള്ളതിനപ്പുറോന്ന് ഒവര് പറയ്ണതൊന്നും അവർക്കൊന്നും പറയാന്ള്ളെത് കേൾക്ക അല്ലെങ്കിലവരെയൊന്ന് വെന്തെങ്കിലും വിവെരം അന്നേ ശിക്കാ അപ്പ അവർക്ക് ചെലപ്പം എന്തെങ്കിലൊര് വെഷ്മിച്ചിരിക്ക്ണ സമയത്താണ് മ്മെളെന്താ വിശേഷം സുഖല്ലേന്നൊക്കെ ചോയ്ക്ക്ണെത് അപ്പ തന്നെ അവര്ക് ക്കെന്താണ് ഒര് മനസ്സിനൊരു സമാധാനു ആശ്വാസം അല്ലെ അപ്പം നമ്മളോടാ ഒര് അതായത് നമ്മ്ള് സുഖത്തില് നമ്മ്ള് വിവെരങ്ങളന്നേഷിക്ക്ണെ അല്ലെ കൂടെ നിക്ക്ണെ ആൾക്കാരെക്കാട്ട്ലും ആളക്കാരെമ്മെളെപ്പെഴു ഓർക്കാ വെഷെമം വെരുമ്പം നമ്മൾക്ക് ഒരാൾക്ക് സഹായം ചെയ്ത്ട്ട്ണ്ടെങ്കി ഒന്നൊരു നോട്ടം കൊണ്ടോ ഒര് ചിരി കൊണ്ടോ ഏഹ് അല്ലെങ്കി ഒര് സ ഒര് ആശ്വാസ ആശ്വസിപ്പിക്കാം പറ്റ്ണ വാക്ക് കൊണ്ടോ അല്ലേ അങ്ങെനെക്കെള്ളൊരാൾക്ക് കൊട്ക്കാർഞ്ഞാൽ അവെ എപ്പഴും നമ്മെളെ അവെര് നമ്മെളെ ഓർക്കു അവെ പിന്നെ നമ്മൾടെ സംസാര അവര്ക്കൊര് പോസിറ്റീവ് എനെർജ്യോ അല്ലെങ്കി എന്തെങ്കിലൊര് ഒര് എന്താ പറയാ ഒര് പ്രതീക്ഷാ കൊട്ക്ക്ണ രീതില്ള്ളാെര് സംസാരം നമ്മടെ ഭാഗത്ത്ന്ന്ണ്ടെങ്കി ചെൽപ്പം അത് മതിയാവും അവെര് വെഷ്മിച്ചിരിക്ക്ണെ ആ ഒര് സമയത്ത് ന്ന് പിന്നെന്താണ് ഒന്ന് കര കേറാന് അല്ലേ അങ്ങെനെ എൻ അങ്ങെനെ കൊറേ കാര്യങ്ങെള് നമ്മള് ഞമ്മളെ ജീവിതത്തിലെന്നെ നമ്മള്ങ്ങെനെ ഓരോര്ത്തെര് പ്പ ചുറ്റുള്ളോരെ കണ്ണോടിച്ചാ നമക്ക് പല തില് സിറ്റുവേഷൻലൂടെ കടന്ന് പോണോരെ നമുക്ക് കാണാം പറ്റും ഇപ്പ നമ്മളെ കാര്യം തന്നേണെങ്കിലും എപ്പോഴും നല്ല കാര്യൊന്നും സന്തോഷ്ള്ളെ സംഭവം സമയം മാത്ര അല്ലല്ലോ അല്ലേ ഞമ്മക്കുപ്പ സങ്കടം വെര്ന്ന് സമേഷ് വെ വേം വെഷ്മം വെര്ന്ന സത്ത്ണ്ടാവും അപ്പ ചെൽപ്പം നമുക്കാെരാളോട് സം സാരിച്ച് തീരെണം ഇതൊന്ന് പർഞ്ഞ് മനസ്സിന്റെ ഭാരൊന്ന് കൊറ്ക്കാം പറ്റ്യെങ്കിന്നൊക്കെ മ്മള് ചിന്തിക്കൂലേ
ആഹ് അതെ അതെ സത്യായിട്ട് പറയ്ന്ന് നമ്മള് നമ്മടേ മനസ് നമുക്ക് സത്യം പറഞ്ഞഴിഞ്ഞാ ഏഹ് ഒന്ന് അടുത്തുള്ളവരാണെങ്കി ചെലപ്പം നമുക്കൊന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞാ തീരാവുന്ന പ്രശ്നങ്ങെള് ഉണ്ടാവും ഉം അതിനൊരാള് നമുക്ക് അതുപോലെ നമുക്ക് കൂടെ ഇണ്ടാവുന്നത് ഏറ്റവും വല്യൊരു
ആഹ് അതെ അതെ അതെ അതെ ശരിയാണ് ഒരാള് ഒന്ന് ജെസ് റ്റ് നമ്മളെ തോളിലൊന്ന് കൈ തട്ടിയിറ്റ് ഒന്ന് വെറ്തെ ജസ്റ്റാെര് തട്ട് തട്ടി
എന്ത് കാര്യത്തിനും നമ്മടെ കൂടെത്തില് സ്ട്രോങ്ങായിട്ട് നിക്ക്യാം നമക്കത് ശെരിയാക്കാം അല്ലെ നമ്ക്കത് റെഡി ആകും എന്ന് പറയാനൊരാളുണ്ടെങ്കി എറ്റവും ഒരു നല്ല കാര്യാണത്
അതെ അതെ അതെ അവര്ക്ക് അത് ആരൊക്കേണ്ട്ന്ന്ള്ളൊരു തോന്നല്ണ്ടാക്കാം വെരെ
എന്തും നമ്മക്ക് നേടിയെട്ക്കാം നമ്
ആഹ് അതെ അല്ലെങ്കി നേരിടാം അമ്ക്കത് നേരിടാൻ ഒരാളും കൂടെണ്ടല്ലോ എന്റെ സപ്പോട്ടിന് ആ ഒര് തോന്നലൊക്കെണ്ടാക്കാണെങ്കി അവരെന്നെ പിന്നെ ഉയർന്ന് പാെയ് ക്കോളും അവര്ടെ പ്രശ്നങ്ങളൊക്കെ ആഹ്
ത് മാത്രം മതി അവരിപ്പ നമ്മുടെ കൂടത്തിൽ അത് ചെയ്യണം എന്നില്ല
ഇല്ല്യ ഇല്ല്യ ഇനിപ്പ ഞാൻ പറ്ഞ്ഞെര്ട്ടേ ഒരു കാര്യം നമ്മൊളൊരു കാര്യത്തിന് എറ്ങ്ങുമ്പോ ഒരു മടിയാണെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ചെല്പ്പോ എന്തെയ്യും നമ്മളെകൂടെ ഒരാളുണ്ടെങ്കില് നമുക്കൊരു ധൈര്യ ചെയ്യാന് പക്ഷെ അവരൊന്നും ചെയ്തിട്ടൊന്നും ആവൂല്ല ഏഹ് അവര് നമ്മുക്കൊരു ഹെല്പ്പും ചെയ്യുണ്ടാവില്ല പക്ഷെ എന്ന നമ്മള് കൂടെ ഒരാളണ്ടാകുമ്പോ നമ്മളൊരു ഒരുധൈര്യം നമുക്ക് വെരാണ്ട് അല്ലെ നമുക്ക് ചെയ്യാനൊരുത് അതന്നെ അത് എല്ലാ കാര്യത്തിലും അതാണ് ഒറ്റക്ക് നി ക്കുന്നതും കൂടെ ഒരാള് കൂടെ ഉണ്ടാവുമ്പോ അയ് ള്ളതും അ തും രണ്ടും രണ്ടാണ് അപ്പൊ ഒന്നും കൂടെ ഒരു ഒരു മ ഒരു മനസ്സിനന്നെ ഒരിതാണ് ഒരു ധൈര്യണ് നമുക്ക് പിന്നെ ആരും വേണ്ടന്നൊക്കെ വിചാരിച്ച്ച് നിക്ക്ണോരൊക്കെണ്ടാവും ചെല്പ്പോ നമ്മളന്നാ മതി എന്തു നേരാ അത് അങ്ങൻതെ ആൾക്കാരും ചെലപ്പോ ഇണ്ടാവുആയിരിക്കാം അത് അതോണ്ടൊന്നും നേടാനും അന്നും പോണില്ല അത് അയിന്റെ സുഖം സന്തോഷ ക്കെ അവർ മാത്രന്നെ ഉള്ളൂ ദുഃഖോം അവരന്നെ അനുഭവിക്കും വേണ്ടിരും അല്ലെ അവര് മാത്രം അങ്ങൻത്തുള്ളൊരാണെങ്കി മെന്റലി ഒന്നും ആരോടും തൊറന്ന്പറയാതെ ഒരു ഇരിക്ക്ണ ആൾക്കാരുണ്ടല്ലോ ആരോടും സ്വന്തം കാര്യം പറയൂല പക്ഷെ അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ആരും അറിയ അറിയും ചെയ്യൂല അല്ലെ അങ്ങനെയല്ലേ ത്തോ അങ്ങനെന്നെയല്ലേ തോന്നിട്ട്ള്ളത്
അതെ
അഹ് അഹ് അതെ
നമ്മള് ഏഹ് എത്രെന്നൊക്കെ പറഞ്ഞാലും ഏഹ് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഒരാളുവായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് നമുക്കതൊരു ഭയങ്കരമായൊരു അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗവാ അത്
അതെതെതെ അതെ ശരിയാ ഒരുഭാഗ അയെന്നെ നമുക്ക് നമ്മള് പറഞ്ഞ നമ്മളന്നെ ഒറ്റക്കാണെന്ന് വിചാരിച്ചു നമുക്ക് സത്യം പറഞ്ഞ നമുക്ക് ഒറ്റക്കിരിക്കുമ്പോ നമുക്ക് ഒരുപാട് വേണ്ടാത്ത ചിന്തകളൊ ക്കെ നമുക്ക് വരും അല്ലെ അതെ നേരെ മറിച്ചൊരാളുണ്ടെങ്കില്
ഒരാളുണ്ട് അല്ലെങ്കില് നമ്മളെന്തെങ്കിലു ഒരു നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും അത് നമ്മുടെ മനസ്സൊ ത്തിരി ഒരു ഫ്രീ ആകും
അതെ അതെ അതെ ഫ്രീ ആവും അതെ അതെ നമ്മളൊരു വേണ്ടാത്ത ചിന്തകൾക്കൊന്നും ഒരെടം അവിടെ വരണില്ല
അതെന്നെ നമ്മൾക്ക് സമയം കൂടുതൽ കിട്ടുമ്പോ ഒറ്റക്ക് ഇരിക്കുമ്പോ നമ്മള് നമ്മടെ മനസ്സിലെ നമ്മളെ ചിന്തകൾ നമ്മള അധികവായിട്ട് ചിന്തിച്ച് ഇച്ചിരിയുളെളാരു കാര്യമാണെങ്കി പോലും നന്മക്കതിന് പൊലിമ കൂടും
അതെ അതെ പൊലിമ കൂടും ശരിയാണ് പറഞ്ഞത് ഇയാ ഉം ഉം അത് ഞമുക്കൊരു സന്തോഷാണ് അനിപ്പോ സങ്കടായിക്കോട്ടെ സന്തോഷാണ് ഒരാള് നമ്മളെ കൂടെതാഘോഷിക്കാണ്ടെങ്കിൽ അതിനൊരു അത് വല്യൊരു കാര്യാണ് അല്ലെ അമുക്ക് അയിന് സന്തോഷന്ന് പറഞ്ഞാ ഇരട്ടിയാണ് ഏഹ് പക്ഷെ സങ്കടത്തിന്റെ കൂടെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒരാള് നമ്മളെ കൂടെ നിക്കുമ്പോഴോ ആ സങ്കടത്തിന്റെ അത് അവിടെ കുറയേംചെയ്യും ഉം അല്ലെ ഒരാശ്വാസം ഒരു സമാധാനം നമ്മളൊന്ന് ജസ്റ്റ് വേണ്ട നമ്മളെ കയ്യൊന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട്
ഇക്കതെ
ഏഹ് ഏഹ് അപ്പൊ അപ്പൊ നമുക്കൊക്കെ എന്താ ഒരു ധൈര്യം നമ്മുടെ നെ ചെലോർക്ക് അത്രയും നെഞ്ച് വേദനിക്കാന്ന് പറയും അത്രയും ഭാരം കൊണ്ട് ആരോടും പറയാനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ആരും കേൾക്കാനില്ല അതെയതെ അല്ല ചെല വീടുകളിൽ തന്നെ മണ്ട്ട്ടോ ഇപ്പൊ ഹസ്ബന്റും വൈഫും ആയിക്കോട്ടെ അവരെന്നെ കണ്ടിട്ടില്ലെ ഇപ്പ നമ്മളൊക്കെ ചെലോരെ കാണാം നമക്ക് പിന്നെ അവര് പരസ്പരം കൂടുതലൊന്നും കൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല
ഓട്ടത്തോട് ഓട്ടമാണ് ഓട്ടത്തോട ഓട്ടം രണ്ട് വശം രണ്ട് ഇരുവശത്തോട ഓടം വരുന്നു കിടക്കുന്നു ഉറങ്ങുന്നു രാവിലെ എഴുന്നേക്കുന്നു കഴി ക്കുന്നു വിടുന്നു അത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒന്നും ഒരുമാതിരിപ്പെട്ടടത്താക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആരും ആരും തമ്മിലൊരു ബന്ധം പിന്നെ ഈ ഫോണ്
അതെ ഉം സത്യത്തിൽ ഈ ഫോണ് വന്നതോട് കൂടിയാണ് അങ്ങനെയൊക്കെ ആയത്
അതെയതെയതെ കൊറോണ വന്നതോടു കൂടി എല്ലാവർക്കും ഓരോ ഫോണുവായി ഫോണായതോടുകൂടി മൊത്തത്തിൽ പിള്ളേരും നശിച്ചു ബാക്കി വീട്ടിലുള്ളവരുടെ ബന്ധങ്ങളും തീർന്നു എല്ലാവരും ഫോണിൽ കൂടെയായി ഒരു വീട്ടിൽ ഇരിക്കുന്നവർ അപ്പുറത്തെ മുറിലോട്ട് പോലും ഫോൺ വിളിക്കുന്ന അവസ്ഥകളിലേക്ക് വന്നു
ആ ശരിയാണ് അതെയതെയതെ അവര് മോട്ടർ ഇടാൻ ബാണ്ടീട്ട് മോട്ടർ സ്വി ആ മോട്ടർ ഇട്ടാ ആ രീതില് വിളിക്കേണ്ടരവസ്ഥ ട്ട ഒന്നാലേചിച്ചോക്കാ എവിടെ വന്നിട്ടാ മതി ഏഹ് അപ്പൊ ഓരോ കാര്യങ്ങനെ പരസ്പരം അങ്ങട് പിന്നെ അത് മാത്ര ത്രല്ല ഇത്രയും ഫ്രീ കോൾസ് ഒക്കെയാണ് ഫോണിലെങ്കിലും ഒന്നാലോചിച്ചിണ്ടാ നമ്മള് പഴയ പോലെ സംസാരിച്ചിന്ന പോലെ ആരോടെങ്കിലും അങ്ങനെ കൂടുതൽ സംസാരിക്കണില്ല ഫ്രീയാ ഇഷ്ടം പോലെ സമയുണ്ടാ ഫ്രീ കോള് നമ്മൾ ഉപയോഗപ്പെടുത്തുണ്ടോ ഇല്ല
ഇല്ല നമ്മള് ഞങ്ങളൊക്കെ എനി എനിക്കൊക്കെ നേര ത്തെക്കെന്നൊക്കെ പറഞ്ഞെഴിഞ്ഞാല് ചെറിയ ഫോണും കാര്യങ്ങളും ഇപ്പോഴെല്ലെ ഇങ്ങനെ വലിയ ഫോണുകളൊക്കെ നേരത്തെ ചെറിയ ഫോണും കാര്യംങ്ങൾക്കേ ആയിട്ട് അതിലൊരു രണ്ട് രൂപ കിടന്നു കഴിഞ്ഞാല് മെയിൻ ചാർജ് ചെയ്തു ഇങ്ങോട്ട് വിളിക്കും ആ രണ്ട് രൂപക്ക് മിസ് കോളടിയോട് മിസ് കോളടി. അങ്ങനെ ഉപയോഗികായിരുന്നു ഒരുപാട് കാലം ഇപ്പൊ അത് നടക്കൂല ഇരുപത്തി ത്തെട്ട് ദിവസാകുമ്പോ കോളും തീരും നെറ്റും തീരും ചാർജ്ജ് വിളിച്ചാലും വിള ജില്ലയിലും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലേലും അതങ്ങനെ ഉപകാരം ഏ
അതെ അതെ അതെ ശരിയാണ് ഉപയോഗിചാലും ഉപയോഗിച്ചില്ലെങ്കിലും. സത്യം പറഞ്ഞ ഒരു ഉപകാരപ്പെടാതെ അത് തീർന്നു പോവുകയാണ് ചെയ്യേ അല്ലെ.
അതെ അതെ.
നിക്കും അങ്ങനെ തന്നെയാണ് ഞാനിങ്ങനെ ഞാനും ആലോയിക്കാറുണ്ട് ഇപ്പൊ നമുക്ക് ഒരുപാട്. ഓ സമയം ഉണ്ട് അപ്പൊ വിളിക്ക വിളിക്കാൻ. നേരല്ല വിളിക്കാൻ നേരില്ല വേറെള്ളതിലൊക്കെ ഉണ്ട്.
അതെതെ അതെതെതതെ അതേപോലെ ഇപ്പോ ഒരു കോള് ഇന്ന് ഇരുപത്തെട്ട് ദിവസമായി ഇന്ന് തീർന്നുവെങ്കിൽ ഇന്നരു ദിവസം വെറ്റ്. ചെയ്താല് ഇങ്ങോട്ട് വിളിക്കുന്ന കോള് കിട്ടും നാളെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിളിച്ചാലും ക്കി
ഇല്ല അത് ശരിയാണ് ഇങ്ങള അവ്ടെ എന്താണ് അതിന്റെ ഹർത്തന്ന് വെ ച്ണ്ടെങ്കി ഇങ്ങളും ഫ്രീയായ സമയത്ത് ഇങ്ങള് വിളിച്ചിട്ടില്ലലൊ ഇന്നഞ്ഞി അങ്ങ്ട്ടും ഇങ്ങ്ട്ടും ഇങ്ങക് വേണ്ടാന്ന്.
ആഹ്‌ അത് തന്നെ കാര്യം.
അതാണ് മൊബൈൽ കമ്പനി അടക്കം പിന്നെ അങ്ങനെ മൊബൈലല്ല. ഈ സിമ്മിന്റ് ആൾ ഇത് അടക്കം ഓരോ കമ്പനിയടക്കം. ഇങ്ങനെ ആക്കീക്ക ഇന്നഞി ഇങ്ങള് വിളിക്കണ്ട ഓ ക്കെ ഇന്ന ശരി ഞാൻ വെക്കാട്ടോ
ആഹ് ഓക്കെ ആഹ്.